ആഹ്. ഹലോ. ആഹ് കേക്കവൊ? ഉം
ഏഹ്. ആഹ് സുഖാട്ടിരിക്ക്ന്ന്.
കെ ടി ബിന്ന് ഉം
അവ്ടെന്തൊക്കേണ് വിശേഷം. ആഹ് ഇപ്പൊ ചായൊടിഴിഞ്ഞു. ഉം. അവ്ടെ ചായൊട്ച്ചൊ?
ഈ ചായ കുട്ച്ചിട്ടില്ല.
അഹ് ആഹ്
ഏയ് ഏഹ് എന്താണ് യൂണിഫോമ് തയ്ക്കാം കൊട്ത്ത്ട്ട്ണ്ടായി. ന്നെ പുതിയ അടയാളം കൊട്ക്കാനായിട്ട് കൊണ്ടോണിന്ന്.
അഹ് ആഹ്. ഞാനതെ മോളെ വിളിച്ച് വന്നൊള്ളു പ്പം.
അതെ
ആഹ് കൊർച്ചേരത്തെ ആഹ് ആൾ നഴ്സറിയിലാണെ.
ആഹ് ആഹ് മൂന്നണിക്ക് വിടോലാ.
ആഹ് മൂന്നരക്കി. അപ്പൊ ഉം.
യുണിഫോം
പിന്നെ. മഴയുണ്ടൊ അവ്ടെ?
അപ്പതേ നട ഏഹ് നടന്ന്. അങ്ങാട് പോണേണ് ഉം. മഴ ന്ന് കാറി ങ്ങെനെ പെയ്തൊള്ളു. ആഹ് നേരിയതായിട്ടുണ്ടായിരുന്നു. ഉം
ഇവ്ടെ ഇന്ന് ഫുള്ള് മഴയായിര്ന്ന്. പ്പൊന്ന് തോർന്ന്ട്ട്ള്ളു.
അതേ. ഉം ഇവ്ടെ മഴക്കാറ്ണ്ട്. ആഹ്
ഇന്നണ് ഇപ്പൊ പെയ്തത്. അഹ് ആഹ്. അതെ ആഹ്.
മഴ
ആഹ് മഴ പെയ്താ വെള്ളം കേർന്ന പ്രദേശങ്ങളൊക്കെയാണൊ അവ്ടെ?
ആഹ് എടവെള്ളം കേറും യൂണിഫോമ് അടയാളം കൊടുക്കാൻ അവിടെ കൊടുത്തിട്ടുണ്ട് ആഹ് അപ്പൊ വെള്ളം കേറും ആഹ് ഞങ്ങടെ ബീച്ച്നെ കടപ്പുറം ഭാഗാണേ അങ്ങാട് താഴ്ന്ന വീടുകളിലൊക്കെ കേറും പിന്നെ ഞങ്ങടെ അവിടെ വീട്
ഉം ഉം ഞങ്ങളും കടപ്പുറം സൈഡ് തന്നെയാ ഇന്നാലും ഒരു മൂന്ന് കിലോമീറ്റർ ഇങ്കിട് ഇപ്പറെ ആണ്
അതെ ആഹ് നന്നായി
ആഹ്
നല്ലോണം വെള്ളം നെറയില്ലേ അപ്പം മാത്രം വെള്ളം കയറുള്ളൂ അല്ലെങ്കി കേറൂല്ലാ
ഞങ്ങള് ആഹ് ഏഹ് ഇവിടെ കടപ്പുറം ഭാഗത്തുള്ള ഏരിയയിലുള്ള വീടുകളില് ഏഹ് അവിടെ വെലിയേറ്റ സമയത്ത് റോഡ് റോഡിന്റെപ്പർത്തേക്ക് വെള്ളം കേറാറുണ്ട്
അതെ
ബീച്ച് സൈ ന്റെ അവിടെ റോഡ് പോണ് ണ്ടെ ആ റോഡ് ക കവ് കടന്നിട്ട് വെള്ളം കേറാറുണ്ട് ബീച്ചിന്ന്
വീടക്കെ തകർന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു വെള്ളം കേറിട്ടെ അപ്പ പഞ്ചായ പിന്നെ വീടിങ്ങനെ സ പിന്നെ പണിയാൻ വേണ്ടി സഹായിച്ചെന്നൊക്കെ പറയണുണ്ട് രണ്ട് മൂന്ന് രണ്ട് മൂന്നാല് വീടൊക്കെ ഇങ്ങനെ ചീത്തായി
ഉം ഉം
ഭയങ്കരായിട്ട് ആഗ്രഹ എല്ലാ സാധനങ്ങളും പോയി അവര്‌ടെ ഡ്രസ്സ് ഡ്രസ്സ്ന്ന് പറഞ്ഞാ അത് പിന്നെ കൊഴപ്പയില്ലാ പിന്നെ ഏറ്റോം പ്രധാന്യം മറ്റേ നമുക്ക് വേണ്ടുള്ള പ്രൂഫുകളാണൽ ഇതൊക്കെ അ ആധാർകാർഡ് ഉം ഉം അതൊക്ക പോയാ പാട്
ആഹ്
അതൊക്കെ പോയാലാണ് പാട്
ഉം ഞങ്ങള് എൻ്റെ സ്വന്തം വീടിനോട് ഇതുപോലെ മഴക്കാലത്ത് മഴ വെള്ളം കേറൂട്ടോ ആഹ് പ്രെ ആഹ് ആഹ് അത് പാടാണ് ചുറ്റും തോട്ണ്ട് പൊഴയുണ്ട്
രണ്ടു ഇണ്ട് അപ്പൊ അല്ല വെള്ളം പോവില്ലപ്പോ അപ്പൊ വെള്ളം പോവാനുള്ളരിത്ണ്ടല്ലോ
ആഹ് അത് സ ആഹ് സാവ സാവധാനത്തില വെള്ളം എറങ്ങുള്ളൂ കേറി കഴിഞ്ഞാല്
ആഹ് തോട്ടില് വെള്ളം എറങ്ങുമ്പല്ലേ
ആഹ്
പിന്നെ എവിടേം പോയൊന്നുല്ലേ ഇല്ല ഇത്തവണ ട്രിപ്പൊന്നും പോയില്ലാ ഉം കഴിഞ്ഞൊല്ലൊക്കെ പോയിരുന്നു ട്രിപ്പ് ഫാമിലി ആയിട്ടാ ഞങ്ങള് പോയത് ഓഹ് ഓഹ്
ഉം നിങ്ങ പോവറുണ്ടോ ട്രിപ്
ഞങ്ങൾ എറണാകുളത്തു പോയിരുന്നു എറണാകുളത്ത് മറ്റേ ആ ഇതിന്റെ വെള്ളം ഇങ്ങനെയ വീയണതെ അതിന്റെ എടേൽ ഇരുന്നിട്ടങ്ങനെ
ആഹ്
ആഹ് ഇങ്ങനെ കുളിക്കാൻ പറ്റും
ആഹ് ആഹ് വെള്ളച്ചാട്ടം
അതന്നെ അതുപോലത്തരുതുണ്ടായിരുന്നു എറണാകുളത്ത്
ആഹ്
അപ്പ അടിപൊളിയല്ല എറണാകുളം അതേ അമ്പലത്തിന്റെ ഒക്കെ അടുത്തായിട്ട്
ആഹ് അങ്ങടെ അധികം പോയിട്ടില്ല അതിരപ്പള്ളിൽ പോയിട്ടുണ്ട് ആഹ് ആതിരപ്പള്ളി പോയിട്ടുണ്ട്
ആഹ് അയിവരെ ഞങ്ങ അവിടെയാണോ കൊണ്ട അവിടെ എന്തോ നൂറ്റി അമ്പത് രൂപയായിരുന്നുള്ളൂ
ആഹ്
ഫീസ് പിന്നെ ബക്രിതായിട്ട് ഒരാൾക്ക് എടുത്താ ഒരാൾക്ക് എടുക്കേണ്ടാ
ആഹ് അങ്ങനൊക്കെണ്ടാണ്
ഉം അങ്ങനെ ഉണ്ടായിരുന്നു
ആതിരപ്പള്ളിൽ ഇപ്പോഴൊന്നല്ലോട്ടോ ഞാൻ പോയത് ഒരു മൂന്നാല് വർഷായി കാണൂ ആഹ് കല്യാണം കഴിഞ്ഞ ടൈമില് പോയതാ
അപ്പൊ പോയതാ ഞങ്ങ ഇപ്പൊ പോയിട്ട് ആഹ് കൊറച്ചുനാൾ ആയി ഇപ്പൊ അന്ന് എന്തോ ന്ന്നി ഞങ്ങടെ ഇ അവിടെ ബന്ധക്കാരൊക്കെ ഉണ്ട അവിടെ
ഉം ഉം
അപ്പൊ അങ്ങനെ പോയതാണ് അപ്പ അങ്ങനെ പോയപ്പോന്നാ കയറിയിട്ടൊക്കെ വരാന്ന്ച്ചു പിന്നെ ഭയങ്കര വെള്ളോക്കയിരുന്നല്ലോ. വെള്ളകയറ്ണ കാരണം ഇവിടല്ലേ ഇങ്ങള് വെള്ളം കയറ്ണകാരണം ആഹ് ഒരിതില് പിന്നെ പോയില്ല.
ആഹ്
ലെ തോട്ട്ക്കീറല്ലേ
അങ്ങനെ പിന്നെ ഇത്തവണ സ്കൂള് തൊറന്നപ്പോങ്ങനെ മഴ കിട്ടിയോ ഇന്നലെ മഴയുണ്ടാ രുന്നോ? സ്കൂള് തൊറക്കുന്ന ദിവ്സം മഴ പെയ്തോന്നലേ?
പ്പഴും നല്ല മഴൊന്നുണ്ടായില്ല.
ആഹ് ഇവിടിഅതോ ഇന്നലേ മഴ പെയ്തിട്ടില്ല.
ആഹ് ഇവിടിന്നലെം അങ്ങനെ മഴണ്ടായില്ല. ഞങ്ങല്ലാരും പ്ര തീശ് മഴ പെയ്യോന്ന്.
ആഹ് നമ്മളെ കാലത്തൊക്കെ അങ്ങനില്ലായിരുന്നേ. അതുവരെ ഇല്ലാത്ത മഴ കറ കറക്റ്റാ ജൂൺ ഒന്നാതി പെയ്യും.
പോണ നേരായപ്പോ ചെറിയൊരു ഇതുപോലെ തോന്നി മഴക്കാറില്ലേ പക്ഷെ മഴ പെയ്തില്ല. നല്ലായ് വെയിലായിരുന്നു കിർ
ആഹ് അത് കാരണ ഇന്നലൊന്നു അലക്കീണ്ടായിന്നില്ല. പക്ഷേ ഇന്ന് അല ക്കിവ അലക്കാ വെച്ചപ്പൊൻ നല്ല മഴ പെയ്ത്. ആഹ് അങ്ങനെ അലക്കൊകഴിഞ്ഞു പക്ഷെ തോരിടാൻ എൻക്ക് പറ്റിയില്ല.
പറ്റീലാ ആഹ് ഇത് ഇവിടെങ്ങനെ മഴയുണ്ടയിരുന്നില്ല നല്ല വെയിലായിരുന്നു അതാണ്ട് തുണിയെല്ലാമൊണങ്ങി. നല്ല ഒര് ഇന്ന് പിന്നെ മഴ പെയ്ത്.
ഉം
ഇന്നെന്നെച്ചയിഞ്ഞാല് ഇങ്ങനെ പെയ്തോണ്ടെന്നെ ഇങ്ങനെ നെരിത് നേ നെരിതായി ട്ട് ഇങ്ങനെന്നെ ഇരിക്കണേര്ന്ന് മഴ പെയ്തിട്ട്. അത്കാരണം മുറ്റത്ത് വിരിച്ചിട്ടില്ല. തന്നെങ്ങാട് വിരിച്ചിട്ട്. ആഹ് ഒര ഒരാള് ഒരാള് നാലിലും ഒരാള് എട്ടിലും ഇപ്പഴേ മൂത്താള്പ്പങ്ങട് പോയതേ ഒള്ളു. മുത്തകൂട്ടി എളയകുട്ടി ഇവിടെ എൻ്റൊപ്പോണ്ട്.
അഹ് ആഹ് അയാൾക്കാവൂലേ യൂണിഫോം തയ്ക്ക്ണ്.
ആഹ് യൂണിഫോം അപ്പ ഇവ് ട അടുത്ത് കൊണ്ടന്ന് കൊടുത്തിട്ട്ണ്ടേയ്.
ആഹ്
സ്കൂളീന്ന് കിട്ടീട്ടില്ലെന്നാ പറയണത് തരൂന്ന് പറയണുണ്ട്. അത് കിട്ടുമ്പഴേക്കും താമസിക്കും. സാധാരണന്തേ ഒരെണ്ണെടുത്ത് ഇവിടെ കൊണ്ടന്ന് കൊടുക്കാൻ മേണ്ടി വന്ന. പൈസേം മാറ്റണ്ട്. അങ്ങനായതില് അക്കൗണ്ടില് വരാറുണ്ടായ്ര്ന്ന്. അന്നാലും ഒരെണ്ണം കൊണ്ടെന്ന്ങ്ങനെ നമുക്ക് ഓരന്നെ തരും. കഴിഞ്ഞ പ്രാശ്യവും തന്നായിരുന്നവര്.
അഹ്ശരി ഇവിടെ സ് കൂൾല് അവ്ടെ വെക്കേഷൻ ടൈമില് അവരെ വീട്ടീന്ന് അമ്മമാരെ വിളിച്ചിട്ട് ഒരറ്നൂറ് രൂപയാണ്ട് കൊടുക്കും. യൂണിഫോമ് എടുക്കാൻ വേണ്ടീട്ട്.
അതെ ആഹ് മറ്റേ ഇത് അല്ലാത്ത സ്കൂളുകാരിക്ക് എന്താണ് യൂണിഫോമിന് പൈസ അവര് മേടിക്കും.
ആഹ്
ആ ഇപ്പാ രണ്ട് ജോഡിക്കൊക്കെ ഇന്ന ഇതാണെന്നും പറഞ്ഞ് അവരി നിന്ന് മേടിച്ചിട്ടാണ് കൊടുക്കണത് അപ്പൊ അളവ് കൊടുക്കാനും ഒക്കെ ചെല്ലാം പറയോല്ല
അതെ അവരു വെക്കേഷൻ ടൈമിലന്നെ ഇതാക്കും
ഫാമിലി പിന്നെ പുതിയ പിള്ളേരെ ചേർക്കണവരുടെയും അ അങ്ങനെന്നേണ് എടുക്കണത് സ്കൂളിൽന്ന് ന്നെ എല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കും യൂണിഫോമും ബാഗും ബുക്കും
ആഹ്
എല്ലാം കൊടുക്കും
ആഹ് അത് ചെല സ്കൂളുകളിലും അങ്ങനെണ്ട് എല്ലാതും കൊടുക്കണ
ഏഹ്
അല്ല ബാഗും സാധനങ്ങളൊക്കെ കൊടുക്കോ സ്കൂളി ആഹ് ആഹ് അവിടെ അപ്പൊ ഇംഗ്ലീഷ് മീഡിയം സ്കൂളൊക്കെ ആണോ
എല്ലാനുണ്ട് ഇംഗ്ലീഷുണ്ട് മലയാളം മീഡിയ ഒക്കെന്തന്നാലും കൊടുക്കവര് ആദ്യവായിട്ട് വരുന്നെന്നെയല്ലേ പിന്നെ അടുത്ത വർഷം കിട്ടില്ല
ഉം ഉം ആഹ് പിന്നെ വേറെ എന്തൊക്കെയാണ്
ഏഹ് അങ്ങനെ അപ്പൊ അത് കാരണം ഇന്നലെ ഞങ്ങന്നപ്പോ പ്രവേശനോത്സവത്തിന്റെന്ന് അഞ്ച് പിള്ളേർക്ക് കിട്ടിയാരു
ബാഗും സാനങ്ങളൊക്കെയാ
ഉം അത് ഞങ്ങടേല് മറ്റേ ഒരു അങ്ങനെ വയ്യാത്ത കൊച്ചുങ്ങളുണ്ടേ
ആഹ്
നീലം ആഹ് അപ്പൊ അബര് അവരിക്കും കിട്ടിയായിരുന്നു അതില് മൂന്ന് പിള്ളേരാണ് ഇന്നലെ വന്നത്
ഉം ഉം ഉം ഈ ആഹ് ഇവിടെ മോൾക്കിപ്പോ നഴ്സ ഏഹ് സ്ലൈറ്റണ് കിട്ടിയത് അവര് കൊടുത്തത്
ആഹ്
ആഹ് പലട്ത്തും പല ഇതാണ്
പല പല സാധനങ്ങളാണ് പിന്നെ ഈ ബാങ്കീന്നും പിന്നെ സംഘത്തിന്നും ഒക്കെ കിട്ടോലോ അങ്ങനെയൊക്കെ കൊടുക്കണ ആൾക്കാരുണ്ട്
അതെ സ്പോൺസർ ചെയ്യാൻ ആൾക്കാരുണ്ടെങ്കിൽ ഇണ്ടാവും
പിന്നെ നമ്മുടെ ഈ ഇതിന്റെ ലെ ഇവരി മെമ്പർമാരെ എം എൽ എമാര് അങ്ങനെയൊക്കെ ഉം അവര് പേരെഴുതി കൊണ്ടു പോയിട്ട് അങ്ങനെയൊക്കെ കൊടുക്കണതൊക്കെ ഇണ്ടല്ലോ ഉം
അപ്പൊ ശരിയെന്നാ ഞാൻ വിളിക്കാട്ടോ
ആഹ് അപ്പ ഓക്കേ ടാ
ആഹ് ശരി
ഏഹ് ആഹ്